കേക്ക്ല്ല. ആഹ് ആഹ് ആഹ് സുഖം സുഖം അങ്ങെനെ പോണ് അവെടെ?
ആഹ് എന്തൊക്കെയൊണ്ട് വിഷ്. ആഹ് സുഖായിട്ട് പോണ്.
ആഹ് ആഹ് സുഖായിട്ട് പോകുന്നു. ഇങ്ങനെ പോന്നു മഴാ പിന്നെ ഇപ്പം ചെറുതായിട്ടൊന്ന് പെയ്ത് ചോർന്നു.
ആഹ് ഇവടെ മഴ പെയ്തിട്ട് ഒരാഴ് പക്ഷെ ടി വി യിലൊക്കെ നോക്കുമ്പോ എല്ലാത്തിലും എല്ലാ സ്ഥലത്തും മഴയെന്നാണ്. പക്ഷെ ഇവടെ മഴ പെയ്തിട്ട് ഒരാഴ്ചയായി.
ഏഹ്, ഇബടപ്പം ഒറച്ച് ഒന്ന് നന്നായിട്ട് പെയ്തിട്ടോ. പൊറത്തൊന്നും എറങ്ങാൻ കഴിയാത്ത ഇരിട് കൂടി വന്ന് വൈകുന്നേര ആയപ്പഴേ ഇരിട് കൂടി വന്ന്. ഉം ഞങ്ങളവെടൊരു പരിപാടിയെക്കെ. ആഹ് കെണറിലെത്താ കൊഴപ്പല്ല്യ അങ്ങനെ പോണുണ്ട് ഇപ്പം. ഇങ്ങനെ നല്ലോം പെയ്തെങ്കിലല്ലേ. ഉം ഇപ്പൊ വൈകുന്നേരായാ എന്നും മഴയാണേ.
ആഹ് ഇവ്ടെ എന്നും മഴക്കോളും വരും നല്ല ഇ ടിയും മിന്നെലും ഒണ്ട്. പക്ഷെ മഴ മാത്രം പെയ്യുന്നില്ല.
ആഹ് രാത്രി നല്ല മഴ. ഇന്നലെ ഇണ്ടായിരുന്നു. മിനിയാന്ന് ഇല്ലേഞ്ഞിട്ടോ. അയിന്റെ തലേന്നൊക്കെ. അപ്പൊ കെടക്കാനട്ട് സുഖ ഉണ്ടാവും. ഏഹ് അതിന്റെ മുന്നൊക്കെ ചൂടേ ചൂടോണ്ടേ ഉം പിന്നെ ഉം ഭയങ്കര കെതിയെട്ട്ണ്ടായിന്. അഹ് എന്താ ചൂട്. രണ്ട് ഫാന് വെച്ചാലും. അവെടെക്കെ എങ്ങനെ?
ആഹ് ഇവെടെം നല്ല ചൂടാ. ചൂട് കാരണം ആ പകലൊന്നും പൊറ ത്തിറങ്ങാൻ പോലും വയ്യാ. ആ തരത്തിലൊള്ള ചൂട്. ആഹ് അവിടേ അങ്ങനെ തന്നെ അല്ലേ. മഴെയ്തപ്പ കൊറച്ചാശ്വാസായി കാണൂല്ലേ.
അ ആശ്വാസണ്ട്, പക്ഷേ ഈ കാലാവസ്ഥങ്ങണ്ട് മാറിട്ടേ പിന്നെ മക്കക്കൊക്കെ ജലദോഷും ഇതു ആയിട്ടങ്ങനെ കാലാവസ്ഥന്റെ ഒരു മാറ്റം ഉണ്ടാവുല്ലേ പെ ട്ടെന്നുള്ളൊരു മാറ്റം
ആഹ് ഇവിടേന്ന് ഇപ്പ സ്കൂൾ അടച്ചപ്പ മക്കളൊക്കെ കുഴപ്പൊ ല്ലാതെ പോണ്. മറ്റേ സ്കൂളിൽ ഒരു ദിവസം പോവും, വീണ്ടും അസുഖം വീണ്ടും പോവും മാസാ മാസം കൊണ്ടുവാന് ഇപ്പ സ്കൂൾ അടച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് ഉണ്ട്
ആഹ് ഹാ
അവിടെ അവിടെ പ്പൊ തൊടങ്ങില്ലെ ജലദോഷൊക്കെ.
ആഹ് തൊടങ്ങിയന്ന്. പ്പ ചെറുതിനൊക്കെ ചെറ്യേ കുട്ടിക്കൊക്കെ
ആഹ്, അപ്പൊ ചെറുതന്ന് പറയുമ്പോ പഠിക്യാ ആക്കിയില്ലായിരുന്ന
അപ്പ ചെറുത് ചെറിയ കുട്ടി രണ്ട് വയസ്സായുള്ളൂ.
രണ്ട് വയസ്സേ ആയുള്ളു. ആഹ്
രണ്ടു വയസ്സേ ആയുള്ളൂ. ഉം ബാക്കി ആഹ് പിന്നെ എന്നാല് ചൂട് ത് കൊണ്ട്ഏ എടക്കിട ക്ക് പോയി ശവറ് തൊറക്ക, ന്നിട്ട് ശവറിന്റെ ചോട്ടിലാ നിൽക്കണ്ടത്. ആഹ്, മേലൊന്ന്‌ കയ്‌കാൻ പോയാ താണ് തുറക്കേണ്ടിവരും ഇക്കാദ്യം. ന്നിട്ട് അങ്ങനെ അപ്പൊ ഉം ചൂട് ഓക് എഡിറ്റയ്യി
ആഹ് മോൻ സ്കൂളില് എത്രയാ പടിക്കണേ.
ഒരാള് പ്പ ഏഴിക്കാണ്, ഒരാള് നാലിക്കാണ്. ചേറ്ന്ന് ഒരാൾ ചേറ്ന്ന്.
ആഹ് ചെറുത്. ആ അതിനെ ആക്കാറായില്ലല്ലോ മോള്,. ആ പിന്നെ ചെറിയ മക്കക്കാണെങ്കി പ്പഴും അസുഖങ്ങളും പകരും.
അതെ ഉം
ആണോ പിന്നെ ചായ ചായൊക്കെ കുടിച്ച.
ഓഹ് അതൊക്കെ കഴിഞ്ഞു. അതാ മഴ ങ്ങനെ പെയ്തപ്പോഴേ ഒരുവട്ടം കാടെ പോയി. ഇൻക് കടി വാങ്ങി പോന്ന്.
ആഹ്, മോൻ പോയി വാങ്ങോ അതിന്ങ്ങള്
അല്ല മോൻ പോയി വാങ്ങി. അടുത്ത ന്നേണ് കടൊക്കെ. അടുത്തന്നെന്ന്‌ അപ്പം ഉം ഹേ ങ്ങനെ വല്ലാണ്ട് വാങ്ങലൊന്നുല്ല പൊർത്ത്ന്ന്. പിന്നെ, മഴ ങ്ങനെ പെയ്യുമ്പോ ഒരെണ്ണക്കടി രസല്ലേ.
ആഹ്, അതന്നെ ചായേം കടിയൊക്ക ആഹ് ഉം
ആഹ് പോയി വാങ്ങി. പ്പം ചോർന്ന്ട്ടോ. പ്പം മഴ ചോർന്നു.
ആഹ് മഴ, മഴ കഴിഞ്ഞ്. ആഹ് ആഹ്
നിന്ന്ണ്ട്. ഞ്ഞി ഇടിയൊക്കെ ങ്ങനെ വെട്ടുന്നുണ്ട്. പിന്നെ, ഉം അവിടെ ങ്ങനെ?
ആഹ് ഇവിടെ മഴയൊന്നുല്ല. നല്ല ഇടിം, മിന്നലും ഉണ്ടാര്ന്ന് കൊറച്ചു നേരം മുന്നേ ഇപ്പഴ് ആഹ് മഴയൊന്നുല്ല, നല്ല ആകാശൊക്കെ നല്ല മേഘ കറുത്ത മേഘായിട്ട് മഴ ക്കോളായിട്ട് കിടക്കണം, കാർമേഘായിട്ട് കിടക്കണ്ട. പക്ഷെ, മ
ആഹ് ഉം മഴ പെയ്തില്ല ലേ
ആഹ്
അതെ ഇത് മ്മക്കൊരു സുഖം. തിപ്പം രാവിലെ ഒന്നുല്ല, നമ്മക്ക് നമ്മളത തിരുമ്പിടാനുള്ളതും ഒ ഒണങ്ങി കിട്ടുന്നുണ്ട് ഏഹ് വൈകുന്നേരാണ് മഴ. ഇനിയിപ്പ അങ്ങൻ തന്നെയായിരിക്കുവല്ലേ. അല്ലേ. ജൂണാകുമ്പോത്തിനങ്ങോട്ട്.
ആഹ് ഇനിയിപ്പ മഴ തുടങ്ങിയാ നിയിപ്പ അങ്ങനെ ആയിരിക്കും. പിന്നെ സ്കൂൾ തുറന്നാ മഴക്ക് മഴയായിരിക്കും. പിന്നെ ഫുള്ള്. തുണി ഉണങ്ങാനാണ് പാട്. ആസമയത്ത്. ആ ഇപ്പഴും സാധനങ്ങൾ ഒണക്കാനും തുണി ഒണക്കാനൊന്നും പാടില്യ ആഹ് നിങ്ങളി മല്ലി മൊളകെല്ലാം പൊറത് വാങ്ങണത് അതേ വീട്ടില് വാങ്ങിച്ചു. ആഹ്.
പിന്നെ ഇത് വാങ്ങീട്ട് കഴുകി ഇവിടന്നെ വർ ഒണക്കിയിട്ട് ഞങ്ങള് പൊടിപ്പിക്കലാണ് പൊടിപ്പിക്കല അല്ലാതെ പൊറത്തിന്ന് വാങ്ങലില്ല.
ആഹ് പൊറത്തിന്ന് വാങ്ങിയാ ഇവടേം ശെരിയാവില്ലേ ഇന്ന് ഇവിടെ ഒണക്കി അതാണ് ഞാൻ ചോദിച്ചത് ആഹ് ആഹ് ആഹ് ഒണക്കി പൊടിച്ച് കൊണ്ട് വരേം ചെയ്ത്, അതാണ് ഞാൻ ചോയിച്ചത്.
ആഹ് ആഹ് അതെന്താന്നോ കടേന്ന് വാങ്ങിയാ ഒരു ടേസ്റ്റിണ്ടാവൂല.
ആഹ് കടേന്ന് വാങ്ങിയാ നല്ല എരിയു ആണ് ഒര് രുചിയ നമ്മള് ആ പണ്ടേ അങ്ങനെയാണ് അതുകൊണ്ടൊരു ഏഹ് ഒരു രുചിയാണൂല എടക്ക് വെച്ച് കടേന്ന് വാങ്ങിച്ച്.
ണ്ടാവൂല മല്ലിയൊക്കെണ്ട് നമ്മള് വർത്ത്ട്ട് വറക്കൂലേ മല്ലി?
ആഹ് വറക്ക് വെയിലത്തിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും.
മൊളകോ?
ആഹ് മൊളകും അങ്ങനന്നെ എന്നിട്ട് അപ്പോഴെ കൊണ്ടുപോയി ആഹ് ആഹ് അപ്പഴെ കൊണ്ടോയി പൊടിക്കും, വെച്ചിരുന്നാ പിന്നെ തണുത്തോവും
ആഹ് ആഹ് അല്ല ചെലോര് എന്ത് ചെയ്യുന്നോ പൊ വർക്കൂല. വറക്കാതെ നല്ലോം വെയിലിത്തിട്ടൊണങ്ങി ആഹ് അപ്പൊ ടേസ്റ്റ് വേണെങ്കില് അത് പിന്നെ. വർക്കന്നെ വേണം.
ആഹ് വർക്ക് തന്നെ വേണം ഉം ഉം പിന്നെ മക്കൾക്ക് പുസ്തകൊക്കെ കിട്ടിയാ സ്കൂള്ന്ന്.
സ്കൂള് ഇല്യ പുസ്തകം കിട്ടില്യ അവര് ഗവൺമെന്റ് സ്കൂൾലന്നെയാണ്.
ആഹ് അല്ല ഇവിടെയൊക്കെ ഗവൺമെന്റ് തന്നെ മോനും അവന്.
കിട്ടിയോ? ആഹ് ആഹ് ഇവർക്ക് പുസ്തകം യൂണിഫോമൊക്കെ കൊ കൊടുക്കുന്നിണ്ടെന്ന് പറഞ്ഞു.
ആഹ് ആഹ് ആഹ് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാന്ന് വിചാരിച്ച
ആഹ് ആഹ് ആഹ് അപ്പൊ യൂണിഫോം ഇപ്പൊ കൊടുക്കുന്നിണ്ട്ന്ന് പർഞ്ഞ്, പുസ്തകം കി ഇല്യ സി ബി എ സി ബി എസ് ഇ ആണോ?
സി ബി എസ് ഇ അല്ല.
അല്ല സ്റ്റേറ്റ്ന്നെ കേരള സിലബസന്നെ കേരള സിലബസന്നെ?
ആഹ് കേരള സിലബസ് തന്നെ. ആ വെറുതെ സി ബി എസ് സിയൊക്കെ എടുത്ത് തല വെക്കേണ്ടന്ന് വിചാരിച്ച്
കൂടുതൽ ആൾക്കാര് ഇപ്പോ അതാണ്
ആഹ് എല്ലാരും അതാണ് എടുക്കണത് പക്ഷെ അങ്ങനെ ഉള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പഴും പഠിത്തവും ട്യൂഷനും ഒക്കെ അവർക്ക് ആഹ് ആഹ് അപ്പൊ നമ്മള് സ്റ്റേറ്റ് തന്നെ എടു ആഹ് സ്റ്റേറ്റ് തന്നെ എടു ത്തത് അതാവുമ്പോ പഠിച്ചു വരട്ട്.
ഞാൻ ഗവൺമെന്റ് സ്കൂളിലും ഉണ്ടല്ലോ.
ആഹ് സ്കൂളിലുണ്ട് നമ്മളക്കതല്ലേ പഠിച്ചത്, നമ്മള അവിടെള്ള പഠിച്ച എല്ലാർക് ക്കും ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പിന്നെ ഇഞ്ഞി നമ്മള് സി ബി എസ് പഠിച്ച അത്ര ജോലി കിട്ടൊന്നില്ലേ.
ആഹ് അതെന്ന ഇംഗ്ലീഷ് മീഡിയെന്ന് പറഞ്ഞ്ട്ട്
ഉം ഉം
ഉം ഞങ്ങളൊക്കെ ഇവ്ട മലയാള മീഡിയത്തിലാട്ടോ ചേർത്തിയത്
ആന്ന ഞാനും അങ്ങന ഗവർമെന്റ് സ്കൂളില് ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലേ ആഹ് കൊഴപ്പല്ല തന്നെ ഞങ്ങള് മലയാള മീഡിയത്തില ചെർത്തിയെ
മലയാളം മീഡിയത്തിലാ ഞാം വിചാരിച്ച് ഒര് നാലാം ക്ലാസ്സ് വെരെ അങ്ങനെ പോയ്ട്ടെ അവരെ സ്കു സ്കൂള് തന്നെ മലയാളംമീഡിയം ഒണ്ട് അഞ്ച് തൊട്ട് ആഹ് മലയാള മീഡിയത്തി പോട്ടെ ഒര് ബേയ്സ് കിട്ടാം വേണ്ടിയാണ് ആക്കിയത്.
ആഹ് ആഹ് ആഹ്
ആഹ് പിന്ന വെക്കേഷനായിട്ട് എവ്ടെയും പോയതൊന്നുല്ലേ മക്കളേം കൊണ്ട്
ഓഹ് വെക്കേഷൻ നൽ ആയ്ട്ട് പോയി ബീച്ചിലെക്ക പോയി പോന്ന്
പോയി ആഹ് പോയാലും വൈക്ന്നേരം അല്ലേ പോകത്തൊള്ള് വൈക്ന്നേരം അല്ലേ പോകത്തൊള്ള് പോയാലും
ആഹ് ആഹ് ആ ഒര് ദിവസം ഞങ്ങള് പോയ് മയെന്റെക്ക മുന്നേ പോയി പോന്നു ഉം പിന്ന മദ്രസെള്ളതോണ്ട് പിന്ന കൊറേ ഒന്നു അങ്ങനെ പോവാൻ വയ്യ
ആഹ് ഇവ്ടെ അങ്ങനെ മദ്രസ ഉള്ളതോണ്ട് ഉമ്മാരെ വീട്ടിപ്പോ വാന്ന് പറഞ്ഞെപ്പഴും എന്റെ ഉമ്മാരെ വീട്ടില് പക്ഷെ മദ് മദ്രസ ഒള്ളെ കൊണ്ടങ്ങനെ പോയി നിക്കാനും ഒന്നിനും പറ്റുന്നില്ല
അ ആഹ് ഞങ്ങള് പോയി വന്ന്ങ്ങ് പോന്നു ഒര് കയ്ഞ്ഞ രണ്ട് ആയ്ച മുന്നേ ഒരാഴ്ച മുന്നേ തോന്ന്ണ്ട് മദ്രസ ഒര് ഏഴ്‌ എട്ടൊമ്പത് ദിവസം ലീവെര്ന്നല്ലോ ഓർക്ക് ട്രെയ്നിങ്ങോ എന്തോ പറഞ്ഞട്ട് ഏഹ്
സമസ്തയാണല്ലേ ആന്ന ഞങ്ങള് ദക്ഷിണയാണവർ ഇല്ല മാർച്ച് മുപ്പ മുപ്പത്തൊന്നിന് ഇവർക്ക് സ്കൂളടച്ച് അഞ്ചാന്തി പള്ളി തൊറക്കേം ചെയ്ത് അത്ര ദിവസത് ഒന്നാന്തി നാലാന്തിയരെ അവധിയേ ഒള്ളാര്ന്ന് നാല് ദെവസ്ത അവധിയേ ഒള്ളാര്
ഏഹ് അവധി ഒള്ളെര്ന്ന്ല്ലേ ഇവടെ ഒരഞ്ചട്ട്
പത്താന്തി വരെ നീട്ടിക്കോണ്ടു പോയി
ആഹ് ആഹ് ആഹ് ആഹ് ഇവര്ക്ക് കിട്ടി ലീവ് കിട്ടിയോ അപ്പ ഒരാഴ്ച നമ്മക്ക് സുഖായിട്ട്
ആഹ് ഓഹോ മദ്രസ എല്ലാ ദവസവും പോണോ മക്കക്ക്
ആഹ് മദ്രസല്ല എല്ലാ വെള്ളിയാഴ്ച പോണ്ടാ
ആഹ് ആ ഇവ്ടേം വ്യായോം വെള്ളി അവധിയാണ് ബാക്കി എല്ലാസോം പോണം
ആഹ് ആഹ്
ഊം രണ്ട് മണിക്കൂറത്തെ ക്ലാസ്സല്ലേ ഒള്ള്
ആഹ് രണ്ട് മണിക്കൂർത്തെ ക്ലാസ്സെ ഒള്ളു എങ്ങനെ രാവിലെ ആണോ അതൊ രാത്രി ആണോ
നമ്മുടെ എല്ലാം വെയിലായ്ക്കൊണ്ട് രാവിലെ ആറ് മണിതെട്ട് എട്ട് മണി വെരെയാണ് അല്ലെങ്കി എട്ട് മണിയൊട്ട് പത്ത് മണി വെരെ അവര പത്ത് മണിക്ക് ശേഷം ക്ലാസ് ഇല്ല ഉം ഉം പിന്ന സ്കൂൾ പർച്ചേസെക്കെ തൊടങ്ങിയാ ഡ്രസ്സക്കെ ഡ്രസ്സും കാര്യങ്ങളെക്ക അതേ വലിയ വലിയ പെര്ന്നാളാകുമ്പട് ക്കെ ഒള്ള്
എങ്ങനാ ആഹ് പിന്നന്തെക്കണ്ട്
ആഹ് വെറേ വിശേഷൊന്നുല്ല ഇങ്ങനെക്ക അങ്ങ് പോണ് ഉം ഇപ്പ വലിയ പെരുന്നാളക്ക വരുവല്ലേ അതിനും സ്കൂള് തൊറപ്പിനെക്കെല്ല ഒര്മിച്ചെടുക്കൂല്ലേ
ആഹ് ഇപ്പ ഒര്മിച്ചെടുക്ക് വെ ഇപ്പ പെരുന്നാളായില്ലെ
ഇപ്പഴ്‌ ഇരുവത്തെഴ്‌ന ഇര് വത്തേഴ് അപ്പഴ്‌ അഞ്ചോസം കിട്ടോള്ള് അപ്പഴും കൊറച്ച് ദിവസം മെയ് പകുതി വെച്ചാരുന്നെങ്കി പള്ളിയില് അവധികിട്ടിയേന അപ്പഴ് എവിടെങ്കിലുമൊക്കെ പോവാരുന്ന് അപ്പഴും നടക്കൂല ഉം ഉം
ഇപ്പൊ ഒഴിവുണ്ടായാല് ഞാനെ കുറച്ച്
ഓ ശരി ശരി